ഹലോ കേൾ
അ ആ കേൾക്കുന്നുണ്ട്
ആ എന്ത രിപാടി ഹലോ
ആ ഹലോ
ആ ആ ഇവിടെ നെ റ്റിന്റെ ഇഷ്യു ആണ് അപ്പൊ ചെല സമയത്ത് അങ്ങ് കട്ടായി പോവും
ആ ഓക്കെ ആ സാരല്ല
നമ്മളെ ഇപ്പള്ള ഈ കാലഘട്ടത്തില് വിദ്യാഭ്യാസത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടല്ലോ പണ്ടത്തെ പേക്ഷിച്ച് അതിനെ കുറിച്ച് എന്തക്ക ക്കെയാണ് നിങ്ങളൊക്കെ അഭിപ്രായം
ആ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ആ അത് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ വികസനത്തിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറിവും കഴിവും ഓക്കെ ത്തുന്നുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ അറിവും കഴിവു ഓരോത്തരുടെ അറിവും കഴിവും വളർത്തുണ്ടാരുന്നു
ഉം വിദ്യാഭ്യാസന്ന് പറഞ്ഞാല് നമ്മള് സ്കൂളിൽ പോയിട്ട് പുസ്തകം പഠിക്കണ ഒരു വിദ്യാഭ്യാസല്ല ഇന്നത്തെ കാലത്ത് ആവശ്യള്ളത് അത് പണ്ട് കാല ത്ത് അങ്ങനെ ആയിരുന്നുല്ലോ പാഠപുസ്തകം പഠിക്ക ഇന്ന് ഞമ്മളെ സ്കൂള് സിലബസേ മാ റി വിദ്യാഭ്യാസത്തിന്റെ അവര് പഠിക്കണം പ ബുസ് തകം പഠിക്കണം അതിനോട് കൂടീട്ട് ഞമ്മടെ സമൂഹത്തില് വരുന്ന നമുക്കിപ്പോ ഒര് കൊറേ മഹാമാ കുട്ടികള് വന്നു പോയല്ലോ അവിടെക്കെ ഞമ്മ ക്കൊരറിവ് എന്ത് ചെയ്യണന്നില്ല ഒരറിവ് കിട്ടണെങ്കിലൊരു വീട്ടില് അടഞ്ഞിരിക്കണ ഒരാൾക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണല്ലോ ഉം നമുക്കൊക്കെ അൽ ആ അൽ ഇപ്പം ഒരു വിവരം വിദ്യാഭ്യാസം ണ്ടെങ്കി മാത്രള്ളൂത്തിന്നെ പെട്ടെന്ന് എങ്ങനെ തരണം ചെയ്യാന്നുള്ള ഒ, രു ഉദ് ഒരു മനസ്സിലേക്ക് ഞമ്മുക്ക് വരണെങ്കിൽ നമക്ക് അതിനുള്ള വിദ്യാഭ്യാസം വാണം അത് നമ്മള് വെറും ഒരു പാഠപുസ്തകത്തിന്ന് കിട്ടണ്ട ഒരു വസ്തു അല്ല നമ്മളെ സമൂഹത്തില് എടപഴകീട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് എന്ത് ബു പ്രയാസം വന്നാലും നമുക്കത് തരണം ചെയ്യണം ന്നുള്ള ഒരു മനോഭാവം ഞമ്മളെ കുട്ടികൾക്ക് വരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പന്ന് പാഠഭാഗങ്ങളൊക്കെ ഒരുപാട് മാറീട്ടുണ്ടല്ലോ പുസ്തകത്തില് ആ പാഠഭാഗങ്ങള് ഒരുപാട് മാ ട്ടം വന്നിട്ടുണ്ട് അയ് ഇപ്പൊ ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം പാഠഭാഗത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് പ്പോ പ്പൊ കുട്ടികൾക്കന്നെ ഒരു ആ കുട്ടികൾക്ക് തന്നെ ഒരു പെട്ടെന്ന് ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു ഒരു സംഭവം കണ്ടുക്കഴിഞ്ഞാൽ ഞമ്മളിപ്പ വാർത്തയില് ന്യൂസിലൊക്കിപ്പോ കണ്ടുകൊണ്ടിരിക്കാണ് കുട്ടികൾക്ക് വന്ന മാറ്റം. പണ്ടൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അവിടെ കുട്ടികൾ നോക്കി നിൽക്കേന്ന് ഇണ്ടായിരുന്നത്. ഇന്നതല്ല ഇന്ന് ആ കുട്ടിക്ക് അത് എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ അതിനെ രക്ഷിക്കണം സി പി ആർ കൊടു ക്കാനും എല്ലാത്തിനും ഇള്ള ഒരു മനസ്സിലെക്കൊരിത് വന്നിട്ടുണ്ട്. അതൊക്കെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു മാറ്റം തന്നെയാണ്. പഴയ വിദ്യാഭ്യാസത്തിന്ന് ഉള്ള ഒരു മാറ്റാണ് ഇപ്പ പ ഒരു പേടിയായിരുന്നു.
ഉം
പണ്ട് പേടിയായിരുന്നു കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോ. ഇപ്പ നമുക്ക് ഇന്നതിലൊക്കെ അഭിമാനിക്കാം വിദ്യാഭ്യാസത്തിന് വന്ന മാറ്റം. അങ്ങനെയാണ് എനിക്ക് തോന്നിയ ട്ടിള്ളത് അത് ഇനി ഒരുപാട് വളർച്ച വരാനെണ്ട്.
തീർച്ചയായിട്ടും ഉം
കുട്ടികളില് ഒരുപാട് മാറ്റം വരാനിണ്ട്. നിങ്ങള് തലമുറക്ക് നല്ലൊരു നമുക്ക് ഏത് പ്രതിസന്ധി കട്ടിയിലും ഘട്ടത്തിലും നേരിടാൻ പറ്റുന്ന ഒരു തലമുറ വാർത്തെടുക്കണെങ്കില് നല്ലൊരു വിദ്യാഭ്യാസം നൽകണം. പിന്നെ ഇപ്പൊ ഫോണിന്റെ ഫോണിലൂടെ ആപ്പിലൂടെ ഒക്കെ ഇണ്ടല്ലോ ഒരുപാട് സോഫ്റ്റ് വെയറിൻ്റിം അങ്ങനെയൊക്കെ ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെ ഇണ്ടായിട്ടുണ്ടോ കുട്ടികൾക്ക്
ഉം തീർച്ചയായിട്ടും ഉം ഉണ്ട് ഉം തീർച്ചയായിട്ടും ഉണ്ട്
ഉം
വിദ്യാഭ്യാസം പല രീ തിയിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് സ്കൂളുകളിൽ അല്ലാണ്ട് തന്നെ ഇന്നത്തെ ടെക് നോളജിയുടെ ഒക്കെ വർധന അതുകൊണ്ട് വർധനവിലൂടെ നല്ലൊരു വിദ്യാഭ്യാസം നമ ക്ക് സ്വന്തമായിട്ട് തന്നെ പഠിക്കാം ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് തന്നെ ഒത്തിരി പ പഠനം സ്കൂളുകളിൽ നിന്ന അല്ലാത്ത കുറെ കാര്യങ്ങൾ വീടുകളിൽ നിന്നും അ വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു ടെക്നോളജിയുടെയൊക്കെ ഒരു മുന്നോട്ടുള്ള ഒരുത് കൊണ്ട് നമുക്ക് പുതുതായിട്ട് കൊണ്ടുവന്ന് ആ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഓരോരുത്തരുടെയും ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസത്തില് അതുപോലെ തെന്നെ ഇന്ന് ഇ ഇത് സാഹിത്യം കല എന്തില് വേണമെങ്കിലും മുൻപന്തിയിൽ നിക്കണങ്കിൽ വിദ്യാഭ്യാസം ആവശ്യണ് ഹേ നല്ല ചിന്താശേഷി വളർത്താനും ക്കെ വിദ്യാഭ്യാസം നല്ല കുട്ടികളും ന ചിന്ത വളർത്തണങ്കി വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്
ഉം വിദ്യാഭ്യാസം തന്നെ വായനാശീലത്തിലൂടെ അതും അതിന്റെ ഒരു ഭാഗയിട്ട് അതെ അതെ ഉം ഉം വയനാശീലം നല്ല അതെ അതെ
നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതില് മികച്ച വിദ്യാഭ്യാസം ആവശ്യാ
അതെ അതെ അതെ തൊഴില് നമുക്ക് നല്ല തൊഴില് നല്ല മേഖലയില് നല്ല ഹൈയില് നിക്കണെങ്കി നമ്മള് പവറിന് അനുസരിച്ച്ട്ടന്നെ ജോലില് ജോലി സാധ്യതകള് ഞമ്മള് പൊസിഷന് പൊസിഷന് ഉയർന്ന് നിക്കണങ്കി ഞഞമ്മക്ക് എത്ര വിദ്യഭ്യാസത്തിന്റെറ മേഖലയിൽ ഇന്നെന്നെയാണ് ഇത് വരുന്നത് കുട്ടികളാണെങ്കിലൊന്ന് ചെറിയ ക്‌ളാസിലെന്നെ അങ്ങനെയാണ് അവരുടെ മനസ്സ്
ഉം
ഉ ഉയർന്ന് നിൽക്കണം ഉയർന്ന് നിൽക്കണം എന്ന്ള്ള ഒരു മന മനസ്സ്ഥിതി ന്നെയാണ് അപ്പൊ വിദ്യാഭ്യാസ ത്തിലും അതിന്റേതായിട്ടുള്ള ഒരു മാറ്റം വര്ന്ന്ണ്ട്
ഉം
സമൂഹത്തിലും അങ്ങനെ നല്ല നിലവാരള്ള വിദ്യഭ്യാസ രീതിയിലൂടെയാണ് കുട്ടികള് വളർത്തണം നെന്നെയാണ് നമ്മൾ ഏത് എവിടെ എങ്ങ് ചെല്ലാണെങ്കിലും വിദ്യാഭ്യാസത്തിന് ന്നെയാണ് അവര് എല്ലാ നിനക്കും പ്രാധാന്യം കൊടുക്കണത് വായനാശീലം നല്ല കഴിഞ് പോയ ഒരുപാട് അനുഭവങ്ങള് പങ്ക് വെക്കുമ്പോ അവര് പ്രധാനമായിട്ടും പറയുന്നത് ഈ എഴുത്തുകാരൊക്കെ പറയുന്നത് കുട്ടികൾക്ക് വായനാശീലം വളർത്തിയെടുക്കാനില്ല എല്ലാ സാഹും ഇ നമ്മൾ ഒരുക്കി കൊടുക്കണം ന്നാ
ഉ
ഇങ്ങള് വെറും പുസ്തകം വായിക്കു ഒന്ന് ഒ രു രീതി മാത്രാവല്ലേ ന്നാണ് അവര് പറയ്ണത് പുസ്തകംന്ന് പറയുമ്പോ ഇ അതെ അതെ അതെ
ജീവിതത്തെ എങ്ങനെ നേരിടും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ എങ്ങനെ നേരിടാംന്നുള്ള തെക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത് ഒരു പാട് പറ്റുന്നുണ്ട് മറ്റു പഴയ ഇതുപോലെയല്ല നല്ല ചിന്താഗതി തുള്ളത് കൊണ്ട് തന്നെ അവർക്കെല്ലാം മനസ് ലാക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് ഇന്നത്തത് കുറെ കൂടെ നമ്മുടെ വീടുകളിൽ നിന്ന് ക്കുള്ള സപ്പോർട്ട് ഉണ്ടെങ്കില് തീർച്ചയായിട്ടും നല്ല ഉന്നത ഉന്നത നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുന്ന
അതെ തീർച്ചയായും ഉം നമ്മളേ പുസ്തകം ന്ന് പറയണ ഒര് ക ഒരു ഒരു നിശ്ചിത പേജുകളാണ് നമ്മളെപുസ്തകങ്ങള് അല്ലെ ആ പേജ് അതെ ഒരു ഇത്ര പേജ് ന്നാണല്ലോ ഞമ്മള ഒരു ടെക്സ്റ്റ് ബുക്ക് ഉദ്ദേശിക്കുന്നത്. ആ പേജിലുള്ളത് മാത്രല്ല ഒരു കുട്ട് കുട്ടിന്റെ നിലവാരം ഒരു ഓരോ ബേസിക് വിഷയങ്ങൾ എടുത്ത് നോക്കാണെങ്കിലും ഒരു ഒരു സോഷ്യൽ എന്ന് പറയുമ്പോ ആ സോഷ്യല് ലുള്ള ഏടുകളിൽ നിന്നുള്ള വിദ്യാഭ്യാസം അല്ല കുട്ടികൾക്ക് വേണ്ടത് ആ ഏടുകൾ ആ പേജുകൾക്കും അതീതമായിട്ടുള്ളത് നമ്മൾ കണ്ടും കേട്ടും പൊറത്ത്ന്ന് നമ്മൾ വിദ്യാഭ്യാസം നേടിയെടുക്കണം വേണല്ലോ
നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവർക്കും തന്നെ നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. ഹലോ
കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നു ഹലോ കേരളത്തിലെ കേരള എല്ലാവർക്കും തന്നെ ഇപ്പ നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിന് പുറമെയുള്ള മറ്റ സ്റ്റേറ്റ്സിലൊക്കെ അത്ര വിദ്യാഭ്യാസം എല്ലാവർക്കുമൊന്നും കിട്ട് ട്ടുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ
അതെ അതൊരു സത്യമാണ് അത് നമുക്ക് എല്ലാ മേഖലയിലും മനസ്സിലാവകുന്നുണ്ട് നമ്മളെ കേരള സ്റ്റെറ്റിനെ നോക്കിട്ട് മറ്റുള്ളത് നോ കാണെങ്കില് എല്ലാ മേഖലയിലും അത് നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പവറ് തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലായിടത്തും മലയാളികളെന്ന് മുൻപന്തിയില് വന്നിരിക്കുന്നുണ്ട്
കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ പ്രാഥമിക വി ദ്യാഭ്യാസം ഇന്ന് ഉറപ്പാക്കുന്നുണ്ട് പക്ഷെ മ മറ്റ് സ്ഥലങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട് വിദ്യാഭ്യാസത്തിലേക്ക് എന്നാൽ വിദ്യാഭ്യാസ ഒരു കുട്ടിയുടെ ഒരു ഒരു ഒരു വ്യക്തിയുടെ അവകാശമാണ് വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യ വ്യത്യാസം എന്നുള്ളത് ഒരു അവകാശമാണ് എന്നാൽ അത് പലപ്പഴും പലർക്കും നഷ്ടപ്പെടുന്ന്ണ്ട്
അതെ
ഇതിന്റെക്കെ പ്രാധാന്യം മനസ്സിലാക്കണം എന്നുള്ളതും വളരെ മറ്റുള്ളവർക്കെ അവരുടെ ഒരു ചിന്താഗതി കുറച്ചും കൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യ യാ
അതെ കുട്ടികൾക്ക്എപ്പോഴും അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ നല്ല നല്ല വില മതിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് കിട്ടുന്നൊ ഒരു ഇതിൽന്ന സ്ഥാപനത്തിൽ തന്നെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ചെറുപ്രായത്തില് അതാണ് അവർക്കൊരു നിലവാര വിദ്യാഭ്യാസം പിന്നെ ഒരു നിലവാരം ഉണ്ടെന്ന് തോന്നുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ആക്കുമ്പോ കുട്ടികൾക്ക് ഒന്നും കൂടി ഒരു പഠിക്കാനുള്ള ഒരു പ്രചോദനം മറ്റുള്ള കുട്ടികളും ഉഷാർ ആയിട്ട് പഠിക്കുമ്പോ അവർക്കും നേടണം ന്ന്ള്ള ഒരു ചിന്താഗതി സ്വാഭാവികായിട്ടും വരും അങ്ങനെ അത് നമ്മള് കുട്ടികള് ചെറിയ പ്രായ ത്തിലെ അടിസ്ഥാനമായിട്ട് നൽകുമ്പോ നമ്മള് പ്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ തോന്നീട്ടുണ്ട് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ നമ്മള് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കും നക്കാൻ വേണ്ടി ശ്രമിക്കണം
തീർച്ചയായിട്ടും വീടുകളിലൊക്കെ വായനാ ശീലമൊക്കെ വളർത്താൻ അവരെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക അവരെ നല്ല പുസ്തകങ്ങളൊക്കെ പപ്പത്തിലെ വാങ്ങിച്ച കൊടുക്കുക അങ്ങനെ വായനശീലം വളർത്തിയടുക്കാൻ പറ്റും നമുക്ക്
അതെ അതെ നമ്മള് നമ്മെ സ്റ്റഡി റൂമില് ഒരു ലൈബ്രറി പോലെ കുട്ടികൾക്കൊരു ഇത്ര നമ്മളരു നമ്മളന് നല്ല പ്പോർട്ട് കൊടുത്താല് അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഒരു താല്പര്യം ഉണ്ടാവും വായിക്കാനെ പുസ് തകത്തിന്റെ കൂടെ ഒരു ലൈബ്രററി ചെറുതായിട്ട് ഞാൻ എന്റെ വീട്ട് ട്ടില് ഇവിടെ ഇണ്ട് പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് എൻ്റെ മോനൊക് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യിക്കാറുണ്ട്
ഉം
ഉം അങ്ങനെ നമ്മള് ചെറുപ്പത്തിലേ തൊടങ്ങണം എന്നാ അവർക്ക് ഞമ്മള് കൂട്ടായി നിക്കണം അപ്പൊ അവര് നല്ല വിദ്യ നല്ല ഒരു വായനാ അവർക്ക് വളർത്തിയെടുക്കാനും നല്ലതാവും. അത് സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് വി വിവരങ്ങൾ അവർക്ക് നൽകാനും ഒരു ഒരു എഴുത്തുകാരന്റെ ചിന്താഗതിയും ഞമ്മൾ ചെറിയ ഒരു അറിവാണെങ്കിലും അത് നമുക്ക് ഏതെങ്കിലും ഒരു വിധത്തില് നമ്മുടെ ജീവിതത്തിന് അത് നല്ലൊരു ഗുണം ഉള്ളരു കാര്യയിരിക്കും. ഒരു ചെറിയ ഒരു എഴുത്തുകാരന്റെ എഴുത്ത് പോലും നമുക്ക് ജീവിതത്തില് പലയ മാർഗത്തിലും അത് നമുക്ക് സഹായമായിട്ട് വരുന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതെ നമുക്ക് ഓരോരുത്തർക്കും